ഹലോ
ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ആഹ് എന്തുണ്ട് വിശേഷം ആഹ് കേക്കാം
അവിടെ എന്ത്‌ണ്ട് വിശേഷം
ഇവിടെ സുഖം മഴയൊക്കെണ്ടോ
ആഹ് മഴയാ വല്യയ മഴയില്ല എന്നാലും രാവിലെ തോട്ടെ മൂടല
ആണോ പിന്നെ എന്താ പരിപാടി
പരിപാടി പ്രത്യേകിച്ച് ഒന്നുല്ല ആഹ് കാപ്പിയൊക്കെ ഇടുന്നു
ആഹ് ന്താ സ്പെഷല് ഇന്ന് കാപ്പിക്ക്
സ്പെഷ്യലായിട്ടൊന്നുല്ല പിന്നെ മാവ് ഇന്നലത്തെ മാവിന്റെ ഇര്ന്നെന്റെ ബാക്കിയ വട്ടയപ്പം പോലെ പിള്ളേർക്ക് ഇചീന്ന
ആഹ്
പാലപ്പത്തിന്റെ ബാക്കി വരുവല്ലോ മാവേയ് അത് പിന്നെ കളയത്തില്ല അത് പിന്നെ പിള്ളാർക്ക്
ആഹ്
ആഹ് പിന്നെ കാപ്പി ഇല്ല വേവ് കുഞ്ഞ് ഒറങ്ങുന്നു മഴമ്മുവാ കളിക്കുന്നു
ആണോ ആഹ്
ആഹ് അവിടെ എന്തുവാ
ഇവിടെ സ്പെഷ്യല് ഏത്തക്കാപ്പം ഒണ്ട് കടേന്ന് വാങ്ങിച്ച് ആഹ്
ആഹ് മഴയുണ്ടോ അവിടെ അതോ
മഴ ഉണ്ടാർന്ന് ഇപ്പ നിന്നതെ ഒള്ള്
ആഹ് ഹാ ഹാ
ഉം രാവിലെ തൊട്ടൊരു വല്ലാത്ത കാലാവസ്ഥ ഭയങ്കര ചൂടാണ് ആഹ് ഭയങ്കര ചൂടാ ഇപ്പം മഴ പെയ്തപ്പം ആഹ് അതെ മഴ പെയ്ത് ഒന്നൂടെ കൂടിയെന്ന് തോന്ന്
റ്റേൻ മഴ ആഹ് നല്ലപോലെ പെയ്യണം അല്ലെ പിന്നെ ഭയങ്കര ചൂടാ
ആഹ് മഴ പെയ്യുമ്പഴാ തോന്ന് കൂടുന്നത്
ചൂടാര് ആഹ് ചൂടാരുന്നു എന്നേ ചൂടായിരുന്നു ഇപ്പം മഴ പെയ്തോണ്ട് രണ്ടുസായിട്ട് തണുപ്പുണ്ട്
ആണോ
ആഹ് വെള്ളം ഒന്നും ഒന്നുക്കുടെ കാരന്നം ഇവിടെ ഭയങ്കര വെള്ളം ഇല്ലാതെ
ആഹ്
ആഹ് അതിപ്പോ കൊറച്ച് കെണറ്റിലൊക്കെ വെള്ളവായിട്ടുണ്ട് ശകലം
ആണോ ഇവിടെ വെള്ളത്തിന് കൊറച്ച് ബുദ്ധിമുട്ടുണ്ട്
ആണല്ലേ
ഉം
ആഹ് ഇപ്പം ഒന്നും കൊഴപ്പല്ല ഇവിടെ വെള്ളം മഴ പെയ്തപ്പം
ആണോ വേറെന്താ പരിപാടി ഇതാ അവധിയല്ലേ
ആഹ് പിള്ളേര് വേറെങ്ങും പോവുന്നില്ല ഈ ചൂടൊക്കെയായ കാരണം എങ്ങട് പോവുന്നില്ലാരുന്നേ പിള്ളേരേ ങ്ങണ്ടോക്കെ
ആണോ ട്രിപ്പൊന്നും പോയില്ല ഈ വട്ടം
പോയി ഞങ്ങള് ആലപ്പുഴേക്കൊന്ന് പോയി
ആഹ് ആലപ്പുഴേലിപ്പം ആഹ് എന്താ ചൂടാ ഭയങ്കര ചൂടാ
ആഹ് അതെ ചൂടുവാ ഈയൊ അവിടോട്ട് എറങ്ങാൻ പറ്റത്തില്ല അതുപോലെ പൊള്ളും
ആഹ് ഉച്ചക്കൊക്കെ പോയാ പിന്നെ പറയണ്ട
പക്ഷേ ഞങ്ങള് ഉച്ച സമയത്താ പോയത് ആഹ് ഞങ്ങള് ഈ ചുമ്മ ഇരുന്നപ്പം തോന്നല് തോന്നി അങ്ങ് പോയി ചെന്നപ്പം നമുക്ക് മണഞ്ഞാത്തോട്ട് എറങ്ങാൻ പറ്റത്തില്ല അതുപോലെ പൊള്ളുന്ന ചൂ
വാങ്ങണോ വാ
പക്ഷെ ആ കടൽ തിരമാല ഇടക്കെ ചെല്ലുമ്പോ പിന്നെ അത്രേം ചൂടില്ല ത്ത കാറ്റാ
ആഹ് കൊള്ളാം ഏതായാലും പിന്നെ വേറെന്താ ഇല്ല ഇവട്ടം എങ്ങും പോയില്ല
ആഹ് ഹാ ഹാ
പിന്നെ എന്നാ സ്കൂളൊക്കെ തൊറക്കുന്നേ
എന്തോ
സ്കൂള് തൊറക്കുന്ന എന്നാന്ന്
ജൂൺ ആ ആഹ് ജൂൺ ഒ വെല്ല്യ പിള്ളേർക്ക് തൊറക്കുന്ന സമയത്തന്നാന്നാ പറഞ്ഞേ ഒരു ഒന്നിനാ ഒന്നാം തീയോ അഞ്ചാം തീയോ ആയിരിക്കും
ആഹ് അവധി ആയതുകൊണ്ട് ഭയങ്കര ഇതായിരിക്കും
ആഹ് അതന്നെ
ഉം എന്ത്യ തണപൊന്നുല്ലേ
ഉണ്ട് ഉണ്ട് അപ്പുറത്തെ ഒരു കൊച്ചുണ്ട് അപ്പൊ അതിനൂടെ കളിച്ചോളും
ആ രണ്ടു പേരുണ്ടോ മക്കള്
ഒരാ ആഹ് രരാൾക്ക് രണ്ടു വയസ്സ് ഒരാൾ അഞ്ച് അഞ്ച് വയസ്സ് ആകുന്നേള്ളൂ
ആഹ് ആഹ് അപ്പ അങ്ങൻവാടി കൊണ്ടോം അംഗൻവാടി വിടാല്ലേ
അംഗൻവാടി വിടെറായില്ല അംഗൻവാടി വിടണെങ്കിൽ മൂന്ന് വയസ്സ് ആവണം
ആഹ് ഇവിടുത്തെ അംഗൻവാടില്ലേ ഇരുതത്തില്ല രണ്ട് വയസ്സ് രണ്ട് വയ
ഉം
അം
ഇവിടെ ഇങ്ങനൊക്കെ പോകുന്നു മഴ കാരണം മഴയും ചൂടും എല്ലാം കൂടെ ഉം
ടൊ
ഹൗസ് വൈഫ് ആണോ വീട്ടി ആഹ് അല്ലാതെ ജോലിയൊന്നും നോക്കുന്നില്ല ഹൗസ് വൈഫ ആണോ അല്ല ആഹ് കേക്കാം കേക്കാം പറഞ്ഞു
ആഹ് എന്തോ കേട്ടില്ലാരുന്നു
വൈഫ് ആണോന്ന് വേറെ ജോബോന്നുഇല്ല
ഓഹ് ജോലി
ആഹ് കുഞ്ഞഉള്ളോണ്ട് പറ്റത്തില്ലല്ലേ ആഹ് എന്ത് വലിയ കഥപറച്ചി ലാണല്ലോ
ആഹ് ഒരു മൂന്ന് വയസ്സ് ആണം എവിടേലും കേറണോങ്കി
ആഹ് വേറെന്താണ് പിന്നെ വേറെ ടൂറൊന്നും എന്താ ആലപ്പുഴ അല്ലാതെ പോവാഞ്ഞെ ആവുദിക്ക്
വേറെങ്ങും പോയില്ല
സിനിമയൊക്കെ എറങ്ങിയല്ലോ സിനിമ കാണം
ആഹ് അതിനൊക്കെ അതൊക്കെ കാണാൻ പോയി
ആഹ് ഏത് സിനിമയാ പോയെ ഏറ്റോം ലാസ്റ്റ് കണ്ടേ
ആട് ത്രീ
എങ്ങന ഒണ്ട് സിനിമ ഞാൻ കണ്ടില്ല
കഥ അങ്ങനെ പറയാനൊന്നുഇല്ല പിന്നെ ചിരിക്കാനുള്ള അത്രേ ഉള്ളൂ
ആണോ
ആഹ് കഥയായിട്ടൊന്നും വേലിയ ഇതില്ല
ആഹ് കോമഡി വലുതായിട്ടില്ലല്ലേ
ആഹ് ക കോമഡിയുണ്ട് കഥ അങ്ങനെ ലോചിക്കായിട്ട് കഥയൊന്നും ഇല്ല
ആഹ്
ആഹ് കണ്ടോണ്ടിങ്ങനെ ഇരുന്ന് ചിരിക്ക അത്രേ ഉള്ളൂ
ആഹ് ആഹ് വ വണ്ണിന്റെ അത്രം കൊള്ളാവോ
ആഹ് കൊള്ളാം കൊഴപ്പില്ല പക്ഷെ നമ്മ ആഹ് ഒരു കഥയണ് കഥയാട്ട് പറയാനായിട്ട് അങ്ങനെഇല്ല ഇത് എന്തുവാ ആ ട്രൈയ്ൻ ട്രാവല് പോലത്തെ ഇതാ
ഓഹ് ആഹ് ഒരുമാതിരിപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലേ വേറെ സിനിമയ്ക്ക് ഒന്നുമില്ല വാഴ റ്റു കണ്ടോ
ആഹ് കണ്ടാര്ന്നു ടി വി വന്നപ്പോ മറ്റെ ഇത്
ഹോസ്റ്റാറിലോ
ഹോസ്റ്റാറില് അല്ല ഫോണിന്ന് എങ്ങാണ്ട് ഡൗൺലോഡ് ചെയ്ത് കെടാപ്പണ്ടോര്ന്ന് വാഴ ഇപ്പ ഫോണി വന്നിട്ട് ഒണ്ടാല്ലോ ടെലിഗ്രാമിലൊക്കെ.
ആഹ് ആഹ് അങ്ങനെ കണ്ട്ട്ട്.
അങ്ങനെ കണ്ട്.
ആഹ് നല്ല സിനിമയാ. അത് നിക്ക് ഇഷ്ടപ്പെട്ടു. വാഴാ റ്റൂ.
ആഹ് അത് പിന്നെ കണ്ട്. ഞ ആഹ് പിന്നെ ഞങ്ങള് ങ്ങനെ അവധിയോള്ള സമയ ഈ രാത്രി സമയത്തൊക്കെ പോയി കാണും.
ആഹ് അതെ. അവധി ആയാതൊണ്ട് പിന്നെ കൊയപ്പില്ലാ.
ആഹ് ആഹ് അവധിയാ. ആഹ് സ്കൂൾളും. ഇനി ഞാറാ ഞങ്ങള് മിക്കപ്പോളും ഞായറഴ്ച്ചോസം അല്ലെങ്കി ശനിയാ്ഴച്ചോസം പോത്തുള്ളു. അവധിയോള്ള ദിവസേ ഇച്ചിരായ് താമസിച്ച് കെടന്നാലും പിന്നെയും കൊഴപ്പം ഇല്ലാ ല്ലേ.
ആഹ് അതെ അതെ.
ആഹ്. ഹസ്ബെൻഡിനും അവധിയൊള്ള ദിവസം. അതന്നെ. ഹസ്ബെന്റിനും അവധിയോള്ള സമയ നോക്ക്ന്നേ. ഞങ്ങളപ്പം ശനിയാഴ്ച വൈകിട്ട് ചെലപ്പോ പോയി കാണും. പിന്നെ ഞാറാഴ്ച്ച താമസ എല്ന്നേറ്റാലു വെ
ആഹ് ആഹ് അത് ശെരിയാ.
അവടെ പോത്തില്ലെ?
ആഹ്. ആഹ് ഇവടെ പോവും. എടക്കൊക്കെ പോം. വല്ലപ്പോഴും. ആഹ് വേറെന്താ. വേറെ സ്ഥലങ്ങളേ ക്കെ വേറെ എവടാണ്. റ്റൂറ് പോയിട്ടൊള്ളേ.
പിന്ന് വേറെ ഞങ്ങള് ഞായറായിച്ച റ്റൂറ് പോയിട്ടില്ല. പിന്നെ ഇവടെ പോയി. കൊല്ലം ബീച്ചിലൊക്കെ. ഈ മാസ്ത്തേ
ആഹ് ബീച്ചുകളില ല്ലേ കൂട്ല് പോവാറോള്ളെ.
ബിച്ചിലേക്കെ പോവും. പിന്നെ ഈ ചൂട് ഉള്ള സമയാണ്ടോ. ആഹ് ഈ ചൂടോള്ള സമയേ ഇപ്പാ എങ്ങനെ കൊറവ പോന്നേ.
പോവാത്തെ.
ആഹ് പിള്ളാരോം കൊണ്ട്. ചൂടോണ്ട് നമ്മക്ക്. ആഹ് പിന്നെ എടക്ക് ഞങ്ങളൊന്ന് ഇവടെ പോയര്ന്ന്. വാഗമൺ.
ആഹ് വാഗമൺ ഞാനും പോയിട്ടൊണ്ട്. നല്ല സ്ഥല വാ. അതെ പശേ താമസിക്കാൻ പറ്റത്തില്ലാ. ഒരുപാട് നാള്. അല്ലാതെ ഒക്കെ സൂപ്പറാ. കാണാ പറ്റത്തില്ല.
പൂവാ. ലേശംകൂടെ ആയോണ്ടേ. എപ്പാഴാ ഉരുള്
ആയ്ക്കൊ അതെ അതെ. അയ് ശെരിയാ. ഇങ്ങനെള്ള സ്ഥലങ്ങളെക്കാ താ ആഹ് ആഹ് പോന്ന ബെസ്സ് പോന്നടം ആണെലും കാണുമ്പോഴേ പയങ്കര
ആഹ് അതെന്നെ.
ഉം അങ്ങാ പ്രേശ്നോണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളാക്കെ. ആഹ് അതെ അതെ. കാണാനക്കെ നല്ല സ്ഥലവാ.
ആഹ് കാണാനൊക്കെ നല്ലതാ
ആഹ് ആഹ്
പിന്നെ ഏഴ് മണി ഏഴാരാ ആവും
ആ വേരാ ആരുണ്ട് വീട്ടില്
വീട്ടില് ഞാനും കുഞ്ഞും മാത്ര ഉള്ളൂ
ആഹ് ആഹ്
പകല് എല്ലരും ജോലി പോകുംപത്തിന് പകല് ഞങ്ങൾ രണ്ട് പേരേള്ളൂ പിന്നെ അവള് സ്കൂൾ കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ രണ്ടുപേരെള്ളൂ
ആഹ് ഇന്നെന്തുവായിരുന്നു രാവിലെക്കെ സ്പെഷ്യല്
എന്തോ
രാവിലെ എന്തായിരുന്നു സ്പെഷ്യല്
രാവിലെ ച ചപ്പാത്തി അവിടോ
അഹ് ആഹ് ഇവിടെ കപ്പയും മീൻകറി ഉണ്ടാര് ഇവിടെ എല്ലാവർക്കും കപ്പ ഭയങ്ക ഇഷ്ടവാ
കേക്കാവോ
ആഹ് കേക്കാം പർനോ
ആഹ് ആഹ് റേഞ്ചിന്റെ ആര്ന്ന് തോന്നാ
ആഹ് റേഞ്ച് ഇടക്ക് പോകുന്നുണ്ട് ഇപ്പം പലയിടത്തും മഴയൊക്കെല്ലേ അതായിരിക്കും
ആഹ് നിന്റെ കട്ടായക്കട
വേറെന്താ പിന്നെ
അവള് അല്ലേ
എവിടെ കപ്പയും
വേറെ എങ്ങനെ ചെയുന്നു വേറെ അഹ് ആഹ്
ആഹ്
ഓഹ് കപ്പയുംആഹ് ഇന്ന് ഇവിടെ കപ്പയും മീൻ കറിയും ആയിരുന്നു വൈകീട്ട്
ആഹ് കപ്പയും മീൻകറിയും ഉണ്ട് പിന്നെ വേറൊന്നും വേണ്ടല്ലോ
സ്പെഷ്യൽ എന്താ പറയ്
ഇവടെപ്പ മീൻകറിയാ സ്പെഷ്യല് മറ്റേ ആഹ് വല്യ മീന് ഉണ്ടല്ലോ
ഹലോ
ഉം ഹലോ
ആഹ് ഹാ ഹ
ആഹ് അങ്ങൻത്തെ മീൻ ആഹ് അങ്ങൻത്തെ മീനുകളൊക്കെ ഇവിടെ സ്പെഷ്യല്
ഓഹ് ഇവിടെ അതന്നെ വല്യ മീനാ
ആഹ്
ഉം ആഹ് എന്നാ ശരിയന്നാ
ആഹ് ശരി പിന്നെ വിളിക്കാം
ഉ